ട്ടേം
നമസ്ക്കാരം
എവിടാണ്
വീട്ടില്ണ്ട് എവിടെ ഒര് വിവരുല്ലല്ലോ കൊറേയായല്ലോ വിളിച്ചിട്ട്
ആഹ് ആഹ് ഇന്റെ പൊന്നേ ഇപ്പഴെങ്കിലും സൗണ്ട് കേട്ടല്ലോ
ഹും ഹും ഹും
സൗണ്ട് കേൾക്കുന്നേ ഇല്ല ഇപ്പൊ കേട്ടു ഇപ്പ കേട്ടൂ
ഉം ഫുഡ കഴിച്ചോ
പിന്നെല്ലാതെ കഴിച്ച്
ആഹ് മഴയുണ്ടോ നല്ല മഴയല്ലല്ലേ മൂടി പൊതച്ച് കിടന്നുറങ്ങാലോ
അതേ അതെ
നല്ല മഴയല്ലേ നല്ല മഴയു ആണ് മഴേന്റെ കൂടെ നല്ല തണുപ്പു ആണ്.
തണുപ്പു ആണ് അതുവരെ ചൂടായിട്ട് ആകെ മുഷ്ഞ്ഞ് ആകെ ക്ഷീണി ചിരിക്കായിർന്നു. മ് അവിടെ രാത്രി പിന്നെ ഇവിടക്കെ നല്ല തണുപ്പാ ഭയങ്കര മഴയല്ലേ ന്ന് നല്ല മഴയാണ് ഇന്നലെ അങ്ങനെ ഇണ്ടായിർന്നില്ല ഇന്ന് നല്ല മഴേ
അപ്പോ നാട്ടിലും തണുപ്പുണ്ട്ല്ലേ
ഉം
ഉം ഉം നാട്ടില് നിങ്ങള് ഇപ്പം മാറിയ സ്ഥലത്തിന്റെ പേരെന്താ?
ഞങ്ങളിവിടെ വളാഞ്ചേരി ഭാഗം
ആണല്ലേ ഓ ശരി ശരി അതിന് മുൻപ് വേറെ സ്ഥലത്തായിരുന്നല്ലോ അപ്പൊ മാറിയതിന് ശേഷം ഞാൻ അങ്ങോട്ട് വന്നിട്ടുംല്ല
ആഹ് ആഹ്
എനിക്ക് കൃത്യം അറിയില്ല എനിക്ക് ആദ്യ അതെ ആദ്യള്ള സ്ഥലായിർന്നു എനിക്ക് അറിയുന്നെ
ആഹ്
അവടെ നമ്മ
ഇപ്പ ഔട്ന്ന് നമ്മള് ഒർ ഉൾഗ്രാമത്തിലോട്ട് മോ മാറി
മാറീ അവിടെ നല്ല വയലും കാര്യങ്ങളൊക്കെണ്ടാവൂല്ലേ
ആഹ് ഇണ്ട് നമ്മളെ ടൗണീന്ന് ഉള്ളോട്ട് മാറി നല്ല വയ്ലും കാര്യങ്ങളും മഴ പെയ്യുമ്പോ നല്ല ഉഷാറായിട്ട് പിന്നെ മഴ കാണാനും അതുപോലെ പാഠം ഫുള്ളായിട്ടിങ്ങനെ കവറെയ്ത് നിക്ക്ണ വെള്ളം കാണാനും ഉം ഉം ഇല്ല ഇഷ്ട ആഹ് അതെന്നെ അതുപോലെ എല്ലാം കാണാൻ പറ്റി ഉം
ഷൂട്ട് പോലെ ഓടി നടന്ന് ഫോ
ഫോട്ടോ എടുക്കാനും വീഡിയോസെടുക്കാനും എല്ലാം പറ്റുന്ന ഒരു ഏരിയാണ് ണ്പ്പം ഉം
ന്ന ഞാനങ്ങോട്ട് വരട്ടെ എന്നിട്ട് പയേ കളിയൊക്കെ കളിക്കാം ഉം ഒളിച്ച് കളിയൊക്കെ കളിക്കാം നമുക്ക് വലുതായി മുതിർന്നതൊന്നും നോക്കണ്ട പ്പൊ പിള്ളേരെ പോലെ നമുക്ക് കളിക്ക
അതെ നമ്മടെ മനസ്സ് വളർന്നിട്ടില്ലല്ലോ ശരീരല്ലേ വളർന്നുള്ളു അതെ മ് ശരീരല്ലേ വളർന്ന്ട്ടുള്ളൂ ഇപ്പത്തെ മക്കള്ക്ക് അയ്ന് വിളി ച്ചു കളി അറിയില്ല നമ്മളെ പ്രായ ത്തരത്തിലുള്ള കളികളൊന്നും മക്കൾക്ക്റിയില്ല കൊത്തൻ കല്ല് ആഹ് പ മ ക്കള്ക്ക് ഫോണില് ഗെയിമ് കളിക്കാന ഫോണിൽ എന്തോ കളിവാണെന്ന് ഐല അവര് കളിക്കും മ് പ്പ നമ്മളെ അന്നത്തെ ആ ഒരു രീതിന്നുല്ല അമ്മളെ എന്തെല്ലാ കളികള്ണ്ടാർന്നു ക്ലാസ്സ് കഴിഞ്ഞ് വരാ മഴ കൊണ്ട് വരാ മഴ കൊണ്ട് ബെഗ് നനഞ്ഞ് ബുസ് തകം നനഞ്ഞ് വീട്ടിലെ ത്തുമ്പോത്തിന് ആകെ വെള്ളം നറഞ്ഞ് പ്പൊ ഫെന്താ ഫുള്ള് അവര് ക് ല്ല സൗകര്യല്ലേ സ്കൂളി പോവാനും മദ്റസെ പോവാനൊക്കെ ഭയങ്കര സൗകര്യം ബസ്സ് ഏഹ് വീട്ൻ്റെ ഉമ്മർ ത്ത് ന്ന് നിക്കും അവരത് കേറിപ്പോവ.
മ്മളൊക്കെ ലെൻ ബസ് കേറിയിട്ടായിരുന്നു പോക്ന്നെ ലൈൻ ബസ് കേറി പോണെങ്കില്
ഉമ് രണ്ട് കിലോമീട്ട്റ് നടക്കണോ എന്നി ചടച്ച് ബസ് കേറുമ്പോളാ ബസ്സില് തി കോട്ട് തെരക്കും തിക്കും
തെരക്
കണ്ടക്ടർമാരെ ചീത്ത പറ
ആരെങ്കിലും കാല്മ്മ ചവുട്ടുമ്പോ തിന് കാല് പോയേ ചെര്പ്പിന്റെ അടി ആരതാന്ന ആണി ളതോന്നും ചോയ്ച്ചിറ്റ് എല്ലാ ചെരുപ്പിനടി ലാ വാണിണ്ടോ ചോയ് ഇട്ട് ഒരു ദെവസം നടകേയ്രുന്നു അപ്പഴെന്താ എന്റെ ചെരുപ്പ് പിന്നെ പൊട്ടിട്ട് ഒരു പിന്ന് കുത്തി വെച്ചിട്ട്ണ്ടായിരുന്നു.
ഉമ്
പിന്നെ ആര്ഡോ കാല്ല് കുത്തി കേറി എന്ന്റ്റ് കണ്ടക്ടറൊ എല്ലാം ലെയിനായിട്ട് നിക്കണം എറങ്ങ്ന്ന സമയത്ത് നോക്കിട്ടേ എറങ്ങാൻ പറ്റുള്ളൂ കാല് നല്ല മുറിയായിട്ട്ന്നറിഞ്.
മ്ഹ്
അങ്ങനെ ല്ലാരേ ചെക്കപ്പക്കെ ചെയ്തിറ്റാണ് വിട്ടെ. എന്തായ്ലും നല്ല രസായിരുന്നു നമ്മടെ കാലം ഇപ്പഴത്തെ കാലത്തില് പിള്ളേര് വന്നിട്ട്ണ്ടെങ്കില് അവര്ക്ക് ടി വി ഫോണ് നമ്മള് വന്ന് കഴിഞ്ഞാല് ഡ്രസ്സ് മാറ്റ്ന്ന് കുളിക്ക്ന്ന് കളിക്കാ പോയി.
ഏഹ് മ്മക്ക് അതന്നെ ഇപ്പത്തെ മക്കക്ക് ഭക്ഷണു വേണ്ട ഒന്നും വേണ്ട കെ ഫോണിലാണ് ഭക്ഷണക്കെ ഫോണിലാ ഫോണ് വേടി ച്ച ലോള്ളോര്ക്ക് ഭക്ഷണം വാണ്ടി വെഷ്ക്ണ്ട് ന്ന്ള്ളതാ അവര്ക് അപ്പളോ ള അറിയ്ണത്
ആഹ് അങ്ങനത്തെക്കെ നമക്ക് ഈ സിസ്റ്റംക്കെ മാറ്റിയെടുത്ത് നമുക്ക് നമ്മടെ കളികളിലേക്ക് കൊണ്ടുവരണം.
മ്
ഞാന് വടത്തെ പിള്ളേരോടൊക്കെ പറിയും ഇങ്ങനെ സാറ്റ് കളിയ്കാനും ഇങ്ങനെ തോ ട്ട് കളിക്കാനും അങ്ങനെകോരോന്നു കാണിച്ച് കൊടുക്കും കണ്ണ് കെട്ടി കളി ക്യാനും നമ്മള് ലീഡ്രായി ന്ന്ട്ട് അവരന്ന് നോക്കും കളിക്കാന്ള്ളോ കൊന്ന് പഠിപ്പിച്ചു കൊടുക്കും.
അവര്ക്ക് ഇഷ്ടാണ് പഷെ ആഹ് ഏഹ് പ്പൊ അവര്ടേതായ ലോകപ്പന്ന് പ്പൊ ഇങ്ങെനീണ് അതോണ്ടാണ് പ്പൊ ആദ്യത്തെമ്മാർക്ക് നമ്മ നമ്മള് പറഞ്ഞു കൊടു ത് അവർക്ക് ഇഷ്ടാണ് കളിക്കാനും തിനൊക്കെ പക്ഷെ എല്ലാവരും ആയില് ഉൾക്കൊള്ളൂലാന്ന് മാത്രം.
അത് ശരിയാ കൊറച്ചു പേര്ണ്ടാവൂല്ല കൊർച്ച് പേരപ്പഴും ഫോണ് പിടിച്ചി ക്കുന്നുണ്ടാവും കൊർച്ച് പേര്ണ്ടാവും. ചെല കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും കേ ക്കുല, അത്രേ ള്ളു ന്തായാലും. പിന്നെല്ലാം ശരിയാക്കി എട്ക്കാം നമ്ടേ, പ്രിയദർശിനി ബസ്സില് കേറിയില്ലേര്ന്നോ?
ആഹ് ഇല്ല ഇല്ല ഇല്ല ഇല്ല
ഇല്ല വേ ഞാനും കേറിട്ടില്ല.
ആഹ്.
ഞാനൊരു പോക്ക്ണ്ടാവു അയില്
ട്ടണം
പ്രിയദർശിനില് എവ്ടുക്കാന്ന് വെച്ചാല് ഇതെവിടെ പോണ്. അവിടെ വരെ ണ്ടാവും ന്നറിയാ...
അത് വ്ടെ ഉം
ങ്ങനെ ഓരോര് തിന്ന്ള്ളീ കേറി പോവാരസ. അല്ലേ, വെറുതെ വെറുതെതായാലും ബസ്സിന് പൈസൊന്നും വേണ്ടല്ലോ? പൈസ്യൊന്നും വേണ്ടല്ലോ, കഴിച്ചതോ? ചോറ് കഴിച്ചു.
മ് ഇന്നെന്താ സ്പെഷ്യലെന്തേലും ണ്ടോ?
വളരെ വലിയൊരു സ്പെഷ്യല്ണ്ട്.
ഉം
ചെരങ്ങ താളിപ്പ്
അതൊരു സ്പെഷ്യലല്ലേ, നോമ്പിനല്ലേ കഴിക്കാറുള്ളൂ. എല്ലാരും. അല്ല അത് നോമ്പിനല്ലേ എല്ലാരും കഴിക്കാറുള്ളൂ അതിപ്പം ഞാനങ്ങ താളിപ്പാക്കി അപ്പ അതൊരു സ്പെഷ്യലായി പിന്നെ അയല വറ്റി ച്ചെടുത്തത് പയറുപ്പേരിയും ഉണ്ട്.
ഉം
അതൊക്കെ തന്നെയാണ് വിഭവങ്ങള്. അടെ വളാഞ്ചേരി വിഭവങ്ങൾ ന്തൊക്കെയാ?
ഇവടെ സാമ്പാറ് പയറുപ്പേരി മീൻ പൊരിച്ചതും മ്
ആഹ് സാമ്പാറെനിക്ക് ഭയങ്കര ഇഷ് ട്ടുള്ള സംഭവ തേങ്ങ ചമ്മന്തിയാ ഉം
സൂപ്പർ തേങ്ങാ ചമ്മന്തിയും ചോറുണ്ടെങ്കില് അത് മതി പിന്നെ സാമ്പാർ അങ്ങട്ട് മാറ്റിയെക്കേണ്ടിരും.
ആഹ് ഇന്ന് ഞാൻ വൈകീട്ട് അതന്നെ സാമ്പാർ ഉപയോഗിച്ചില്ല ഞാന്
ആഹ് തേങ്ങ ചമ്മന്തി ണ്ടെങ്കിലെന്താ തേങ്ങാ ചമ്മന്തിം നമുക്ക് മീൻ വറുത്തതും മാത്രം മതി രണ്ടു മാത്രം കഴിച്ചു നോക്കിയേ വേറൊരു രുചിയാണത്. പിന്നെ, പിന്നെ എല്ലാത്തിന്റെകൂടെ കൂടെ കഴിക്കുന്നത് അത് വേറൊരു രുചി.
ഏ അതെ അതെ
നിങ്ങളെ ങ്ങനെ തേങ്ങ ചമ്മന്തി ണ്ടാക്കുന്നേ?
ഞങ്ങള് തേങ്ങ, ഇഞ്ചി, പച്ചമുളക് പിന്നെ ഉപ്പ് കൊർച്ച് സുർക്ക ഒക്കെക്കൂടെ മിക്സ് ആക്കി, ക്കിയിട്ട് അടിക്കും അല്ലെങ്കിൽ അമ്മിയിലിട്ടരിക് താക്കും
ആഹ് അതെ അമ്മേരി ട്ടരച്ച് കഴിഞ്ഞാ പിന്നെ, അമ്മിലിട്ടര ച്ചെടുക്ക. ന്നിട്ട് ലാസ്റ്റില് കൊറച്ച് ചോറൂട്ട് വെയ്ക്ക. എന്തായിരിക്കും ടേസ്റ്റ്
ച്ച
ആ ഞാൻ ചെറുതാകുമ്പോ അങ്ങനെ ചെയ്യും ഇമ്മച്ചി ചമ്മന്തി
ക്ക ഭയങ്കരടസ്റ്റ് ആണല്ലോ
അതെ ഉമ്മച്ചി ചമ്മന്തി പൊടിക്കും മ്മച്ചി ചമ്മന്തി പൊടിച്ച പിന്നെ കഴുകാൻ ഞാൻ സമ്മതിക്കൂല മ്മച്ചി താ വരുന്ന് ഒരു പ എന്നിട്ട് അതില് ചോറിട്ടിട്ട് എന്തോ അതിലിട്ട ചോറിന് എന്തോ നമുക്ക് തോന്നും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്ന്ന്
അത് ടേസ്റ്റ ഉം
ഉം
ഇപ്പത്തെ മക്കക്ക് അതൊന്നും പറ്റില്ല ഇപ്പ അവരൊക്കെ വേറെയു ക്കല്ലേ ഇപ്പ അവർക്ക് പക്ഷേ എരിവി കൂട്ടുണ കുട്ടികളും ഉണ്ട് പച്ചേ കൂടുതലും കുട്ടിൾക്ക് എരിവൊന്നും പറ്റൂല പ്പം
ആഹ് അത് ശരിയാ
ഉം
എരിവൊന്നും പറ്റില്ല നമുക്ക് ഒക്കെ എരിവും പുളി ഇല്ലാണ്ട് കഴിക്കാനാവൂല്ല
അതെ അതെ എനിക്ക് കൂടുതലും എരിവിനോടാണ് ഇഷ്ടം മധുരം അങ്ങനെ തീരെ പാടില്ല
ആഹ്
എരുവാണ് ഭയങ്കര
എന്റെ സ്വഭാവ ഗുണം വളരെ നല്ല സ്വഭാവ ഗുണ
മധുരം
എനിക്ക് എരിവാണെങ്കിൽ നല്ല എരൂവ് വേണം മധുരാമാണെങ്കി കട് കട്ട മതിരം പുളിയാണെങ്കി കട്ട പുളി അങ്ങനെയാണ് എനിക്ക് ഫുഡിലൊക്കെ ഉപ്പാണെങ്കി കട്ടപ്പ് എല്ലാം കൂടുതല് വേണം എപ്പഴാണാവോ എല്ലാം കൂടെ ഇടിച്ചു കേറിട്ട്
ഉം മധുരം ഓവറായ ഭയങ്കര പ്രശ്നാണ് ഉം മധുരവുംക്ക ഒവറാക്കാൻ പറ്റില്ല
ച്ചില്ലെങ്കില് പ്രശ്നല്ല കഴിക്കണ്ടാ പക്ഷേ
ക്കയാണെങ്കി മതി
കഴിക്കയാണെങ്കില് അതുപോലെ തന്നെ അരിവൊക്കെ കഴിച്ചില്ലെങ്കിലും ഒരു പ്രശ് ഒന്നുവല്ല കഴിക്കണ്ടാന്നേ ഉള്ളൂ കഴിക്കാനിക്കാങ്കി എനിക്ക് കഴിക്കും വേണം
ആഹ്
അങ്ങനെയൊക്കെ സ്പെഷ്യലാ ആദ്യം നീ എപ്പോഴും എന്നെ വഴക്ക് പറയലല്ലേ എരുവ് കഴിക്കല് നീയാ അച്ചാറ് കൊണ്ടുരു ന്നട്ട് തൊടാ സമ്മയിക്കൂല എല്ലാർക്കും കൊടുത്തിട്ടൊരു കുഞ്ഞ് പീസ് കഴിക്കാൻ തരുന്നത് ഫസ്റ്റ് കാണിച്ചരില്യ ഫസ്റ്റ് കാണിച്ചന്നാ പിന്നെ ബോട്ടില് കാലി ആയിക്കും ഞാൻ തന്നെ കയ്ച്ച് തീർക്കും പിന്നെ ആർക്കും കൊടുക്കാണ്ടാവൂല
ഉം നാരങ്ങച്ചാറണ്ട് മാങ്ങച്ചാറണ്ട് ഫ്രിഡ്ജിലുണ്ട് പൊറത്ത് ഇരിക്ണ്ട് ഉം
എല്ലാം എല്ലാണ്ട് ലേ
ഉം എല്ലണ്ട് ഒരിക്ക വരി നമ്മളൊക്കെ ഒന്ന് നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം ഉം നാടൊക്ക ഒന്ന് ചുറ്റിക്കാണാ നമക്ക് പൊറ
അതെ എല്ലാം കുപ്പിയിലാക്കി വെക്കയും ചെയ്യാം നമുക്ക് ഞാൻ വരുമ്പോ ഓരോ എല്ലാം ങ്ങട് കൊണ്ടുവരാം
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ നിങ്ങളെ പറമ്പില് നെല്ലിക്കേടൊരു മരം ഇല്ലെർന്നോ അതിനകത്ത് നെല്ലിക്കണ്ടാവാറ്ണ്ടോ
ഇല്ല കഴിഞ്ഞ് പ്രാശ്യംണ്ടായിരുന്നു ഇപ്രാശ്യന്നു അങ്ങനെ ഇണ്ടായിട്ട്
ഇപ്രാവിശ്യ ഇല്ലാല്ലേ അതില്ന്നായിരുന്നു ഞാനും വലിയ ഭരണിയില് നെറയെ ഇട്ട് വെച്ചിരുന്ന.
പിന്നെ എന്ത്
ആ നിങ്ങള് ചാക് കണക്കിന് അല്ലെ കൊണ്ടുവരുന്നേ പിന്നെ എന്താ ഭരണിലിട്ടൂടെനിക്ക്.
ഇല്ലാതെ
ചാക്കില് കൊണ്ട് വരിയ ഇട അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ എന്നായിട്ട് ചെല ആള്കള് വൈനെല്ലാ ഇണ്ടാക്കൂട്ടോ നെല്ലിക്ക വൈന്.
ആ നെല്ലിക്ക വൈന് മുന്തിരി വൈന്ണ്ടാക്ണമാരി ഇണ്ടാക്കും
അതെ അതെ പക്ഷെ ഇൻക്കിഷ്ടല്ല വൈനൊന്നു ഇൻക്കിഷ്ടല്ല ഞാനു
ചലോ ചെലര് നെല്ലിക്ക ജാമ്ണ്ടാക്കും അത്പോലെ പുഡിങ്ണ്ടാക്കും. അങ്ങനെക്കെ കണ്ടിട്ടുണ്ട്. ഫോണിലൊരുപാട്‌കണ്ടു. ഉം.
ജാമൊക്കെയാണല്ലോ ഇഷ്ടം എനിക്കാണെങ്കില് ഇഷ്ടല്ല ജാമൊന്നു ഇഷ്ടല്ല ജാമ് നെല്ലിക്ക ജാമ്‌നല്ലാ. എനിക്ക് ഒരു ജാമുഇഷ്ടല്ല.
അയ്‌ശേരി.
ഉം ബ്രെഡിന്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ ചെലാ പിള്ളേർക്ക് അങ്ങനെയിരിക്കും ജാമും ബ്രെഡുംന്ന് റയും. പക്ഷെ ആ സ്ഥാന ജാമും ബ്രെഡും കഴിക്കുന്നൊര് കഴിക്കാ ഞാൻ എന്തെയ്യും ലൈറ്റ് അടിച്ചിട്ടയ്ന്റെഉള്ളിലാക്കിയക്കും
അത് ശെരി ആഹ്
നല്ല എരുവില് മൊളകും ഇതൊക്കെ ഇട്ടിട്ട് അയിന്റെള്ളിലാക്കിവെക്കും. പിന്നെ ബ്രെഡിലെകുറി കഴിച്ചിട്ടുണ്ടെ.
ഇല്ല ഇല്ല
ആ ബ്രെഡ്ല്ക്കര് നമ്മള് ഉം നല്ല മസാല ഏത് മസാല നമ്മള് ബോണ്ടന്റെ മസാലല്ലേ
ആഹ് ആഹ് മസാല മറ്റേ കിഴങ്ങും ആഹ് കുരുമുളകും, മഞ്ഞളും, കെഴങ്ങും പച്ചമൊളകും.
ആ ബോണ്ടേന്റെ മസാല എങ്ങനെയ അതേ അതന്നെ സെറ്റപ്പ് ന്നിട്ട് എന്ത്യ്യും മയോണയ്സ് ഇണ്ടാക്കുന്നെ മയോണയ്സ് ആദ്യം ബ്രെഡില് തേക്കും. ന്നിട്ട് ഈ മസാല ഉള്ളില് വെക്കും വെച്ചയ്ഞ്ഞിട്ട് ബ്രെഡയ്മൻ ഒട്ടിപ്പിച്ച് വെക്കും എന്നിട്ട് വറ്ത്തട്ക്കണല്ലാട്ടോ
ആ അതിങ്ങനെ പാനിലിട്ട് അപ്പുറോ, ഇപ്പുറോ ഒന്ന് ചൂടാക്കിഎട്ക്ക. പാനിലിട്ട് അപ്പറോം ഇപ്പറോം ചൂടാക്കിയെ
ആഹ് അതെ അതെ എന്നിട്ട് ന്തെയ്യാ ആദ്യം മയോണയ്സ് അയിന്റെ ഉള്ളില്ണ്ട്